പിന്നെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണു
ആഹ് ന്താ ചായിം കടി ക്കായോ?
ഈ ചായിം കടിംമ്മക്കെന്നും നിന്ന്ട്ടില്ല.
ആഹ്, പ്പെണീറ്റ്റ്റൊള്ളൂ ആഹ്. ആഹ്. ഞാ വടേ കുട്ട്യാൾക്ക് മദ്രസല്ലോണ്ടേയ് കടിണ്ടാക്ക്ണ തെരക്കിലാ.
ആഹ് കുട്ട്യാൾക്ക് മദ്രസ് പോയോ എല്ലാരും ന്നിട്ട്.
അല്ല ഒരാള് മൂത്താള് പോയിട്ടോള്ളു അയിന് താഴെള്ള ആള് ഒരുങ്ണ്ട്. ഇപ്പ രണ്ട് ടൈമിലാണ് മദ്രസ് വടേ.
ആഹ് ആഹ് എന്താന്നിട്ട് ന്ന് ചായക്കൊക്കെ?
ന്ന് പൂരിയാണ് പൂരിം കടലക്കറിം.
ആഹ്.
പൂരിങ്ങനെ പൊരിചോ ണ്ടിരിക്കാണ് അത് കയ്ഞ്ഞിട്ടുവാണം കടല തീയ്മക്കാന്.
ആഹ് കുട്ട്യാള് മദ്രസ് പോവുമ്പോ ചായൊടിച്ചിട്ടാ പോവ്വാ?
ആഹ് അവര് രാവിലെ ആറുമണിക്ക് പോകുന്ന ഓള് പിന്നെ എന്തേലും ചെറിയ എന്തേലും കടി ബേക്കറി ഐറ്റംസ് എന്തേലും കഴിച്ച്ങ്ങാണ്ടാ പോവ്വാ. പിന്നെയാര്? ക്ക്ണ്ണ് രണ്ടാക്ക് പ്പോ ഓലിങ്ങനെ കറിയൊന്നും ആയിട്ടില്ലെങ്കി കടി ഇങ്ങനെ കഴിച് പോവും. വരുമ്പോ പത്തും പത്തരേയൊക്കെ ആവും.
ആഹ് ആഹ് അങ്ങനെ ഇന്നിപ്പോ സൺ‌ഡേയാണല്ലോലേ.
ആഹ് സൺഡേ ആവുമ്പോ കൊർച്ചധികം ടൈം ടുക്കും.
ആഹ് ആഹ്.
ഉം ഇയാണ്ട് അടുക്കളീക്ക് എത്തീയിട്ടുണ്ടാവുല്ലലേ.
ഉമ്മ അട്ക്കളീല്ണ്ട് ഞാൻ കേറീട്ടില്ല അടുക്കളീല് ന്റെ വീ ട്ടിലാണ് അപ്പോ പിന്നെ അടുക്കളെല് കേറൊന്നുല്ലല്ലോ.
എല്ലാവും പിന്നേ ഒക്കെ ഫ്രീയാണല്ലോ.
അതെ
ടെൻഷനൊന്നും വേണ്ടല്ലോ.
ആഹ് അതെ അതെ.
അല്ല ഹസ്ബന്റെ വീട്ടിലാണ്ന്ന്ണ്ടങ്കിലും മക്കൾ കുട്ടിക്ക് സ്ക്കൂള്ണ്ടെന്നുണ്ടെങ്കിലൊള്ളൂ ഒരാറരക്കൊക്കെ അടുക്കളീ കേറാ. അല്ലാന്നുണ്ടെങ്കി പിന്നെ ഏഴ് മണി ഏഴരകൊ കണക്കന്നേണ് സ്കൂളും കൂടി ഇല്ലാന്നുണ്ടെങ്കി.
ആഹ് ല്ലേ.
ഉം പതുക്കേ കേറൂള്ളൂ.
ആഹ്
ഉം
പിന്നെന്താവടേ മഴണ്ടോ ന്ന്?
ഇന്ന് മഴയില്ല ഇന്നലെ നല്ല മഴയാരുന്നു ഇന്നലെക്കെ.
ആഹ് ഇവടെപ്പന്ന് ഇല്ല മഴ ഇന്നലെ രാവിലെക്കെ ഈ ടൈമിലൊക്കെ നല്ല മഴെര്ന്നു. ഇന്നിപ്പങ്ങനൊരു വെയിലും വെളിച്ചക്കെ കാണാണ്ട്.
ഉം വേറെന്താന്നിട്ട്?
വേറെന്താ അങ്ങനെ പോകുന്നു എന്താ യാടെല്ലാം ഫുഡോക്കെ ണ്ടാക്കുവോ?
ഫുഡ് ആഹ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാ ഞാൻ തന്നെണ്. അപ്പോ ഞാൻ അടുക്കളേക്കേറും അല്ലാതെ ഞാൻ അടുക്കളേ കേറുലാ.
സാദാ ചോറും കറിം വല്ലാ വല്ലാതെ ഇണ്ടാക്കൂലലേ.
അയിമേക്കേറൂലാ സ്പെഷ്യലായിട്ട് എന്തൊലും ഉണ്ട ക്കാണെങ്കി അപ്പോ ഞാന് അടുക്കളേ കേറും.
ആഹ്
എന്താ അവടെ ഹസ്ബൻന്റെ വീട്ടിലും ഉമ്മ ഇണ്ടാവും
ആഹ് അവടെയും ഉമ്മ ഉണ്ടാക്കും സാദാ ഫുഡ് ഒക്കെ ആണെങ്കി സ്പെഷ്യലായിട്ട് ഇണ്ടാക്കണേ ഞാൻ ണ്ടാക്കും ഇന്റെ വീട്ടിലാണെലും അതേപോലെ തന്നെ
ആഹ് ഫുഡോക്കെ എങ്ങനെ യു ട്യൂബ്ങ്ങാനും നോക്കി പഠിച്ചതാണോ ഇണ്ടാക്കാന്
ആഹ് ഉമ്മാക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെയ്ക്കും
ആഹ്
ആഹ് അപ്പോ പിന്നെ അങ്ങനെ അങ്ങനെ പഠിച്ച തന്നെയാണ്
ചെയ്യണ കണ്ട് അങ്ങനെ പഠിച്ചേക്കുലെ
ആഹ് ഉമ്മാന്റെ കൂടെ നിന്നാണ് അങ്ങനെ പഠിച്ചേന്
ആഹ് പിന്നെ എന്താ ഇയാ എത്രവരെ പഠിച്ചിക്ക്ണ്
ഞാന് പ്ലസ് ടു കഴിഞ്ഞ്ങ്ങാണ്ട് എക്കൗണ്ട്സ് പഠിച്ചതാ ഇപ്പോ എക്കൗണ്ടിങ്ങായിട്ട് വർക്ക് ചെയ്യാണ്
ആഹ് വർക്കെയേണ്ടപ്പോ
ആഹ്
ആഹ്
ഉം
പിന്നെ എന്താ കുട്ടികളില്ലേ
ഇണ്ട് എനിക്കൊരാള്ണ്ട് മോനുണ്ട് യു കെ ജിലാ പഠിക്കണ ഉം യു കെ ജിലാ പഠിക്കുന്നെ
ആഹ് ഇന്നലെയും ഇന്നൊക്കെ ലീവാവും
ഉം തന്നെ ശനി ഞായറും അല്ലേ
അപ്പോ വിരുന്നു പോയത് ആവൂല്ലേ വീട്ട്ക്ക് ലീവയപ്പോ
ഞാന് പതിന ഒരു മാസത്തോളവായി വന്നിട്ട്
ആഹ് അപ്പോ രണ്ട് വീട്ടന്നും പോവാൻ പറ്റണ്ടാവും സ്കൂൾക്ക്
ആഹ് അങ്ങനെ അങ്ങനത്തെ സ്കൂളിലാ ചേർത്തെക്കണേ
ആഹ് ആഹ്
അങ്ങനെ വേറെന്താന്നിട്ട്
വേറെ ന്താ അങ്ങനെ പോണ് ഞാനിവിടെ ഓരോ അടുക്കളീക്കുള്ള രാവിലത്തെ പോലെ തിരക്ക് കൂടെയാണ് ഇ ഹും ഞങ്ങളിവിടെ തനിച്ചാണ് പിന്നെ ആരും കിച്ചണിൽ കേറാനൊന്നുല്ല ഞാൻ തന്നെയാണ്
ആഹ് ഹസ്ബന്റ് ല്ലേ നാട്ടില്
ഹസ്ബൻഡ് നാട്ടിലുണ്ട് ഹസ്ബൻഡ് ടാപ്പിംഗാണ്
ആഹ് ആഹ്
മക്കള് ചെറുത് രണ്ടെണ്ണം എണീറ്റിട്ടില്ല
ആഹ്
മൂത്തോലൊക്കെ അങ്ങനെ ചായുട്ച് പോവ്ണ്ട് ഹസ്ബൻഡ് എവിടെ പുറത്താണോ
സൗദിയിലാ ഹാ
ആഹ് പിന്നെ വേറെന്താ അങ്ങനെ പോണണ്ട് അവിടെ ഈച്ച യൊക്കെ ണ്ടോപ്പൊ ഈച്ചയൊക്കെണ്ടോ ഈ ചക്കയുടെ മാങ്ങയുടെയും ഒക്കെ കാലായിട്ട്
മഴല്ലേ അപ്പൊ പിന്നെ മഴ കൂടെ ആകുമ്പോ നന്നായിട്ട് ഉണ്ടാവും അങ്ങനത്തൊക്കെ ഉണ്ടാവും എന്റെ വീട്ടില് ന്റെ പ്പാക്ക് ക്ക് തീരെ ഇഷ്ടല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടില് കൊണ്ടര്ണന്നെ ഈച്ച വരും എന്ന് പറഞ്ഞിട്ട്
ആഹ് ഈ കാലാവുമ്പളേയ് ഈച്ച എവുടുന്നാ വരുന്ന അറിയില്ല
ആഹ് ആഹ് എന്റ്പ്പങ്ങനെ പറയും അതും വ്ട്ട്ക്ക് കൊണ്ടരണ്ട ഈച്ച പോകൂല വീട്ട്ന്ന്റയുംമ്മാനോട്
ആഹ് ആഹ് ആഹ് ഇവിടെ ഉണ്ടോര്ന്തോരു പേപ്പർണ്ടല്ലോ ഈച്ചക്ക് വെക്കണേ അതൊക്കെ യൂസ് ചെയ്താണ് ചെൽപ്പോ
ആഹ് ത്രച്ചാലും പിന്നേം വരും ഉം
പിന്നെന്താണ്ട്
പിന്നെന്താ നല്ല തന്നെയന്നെ പോണ്
ആഹ് ഇന്ന്പ്പോ യാക്ക് ഒറക്കോണ്ടാവൂലല്ലേ സൺണ്ടേ ആയോണ്ട് സൺഡേ ആയോണ്ട് ഇയാക്കും ഒറക്ക്ണ്ടാവൂലല്ലേറയാ
ഇല്ലല്ല ഉം സൺഡേപ്പൊ ലീവ് ആണ്
മോൻ പോണേന്റെ മുന്നെ പോവല്ലേപ്പൊ
ആഹ് ഞാനെട
ജോബ്ന് ആഹ് ആഹ് പിന്നെ ഉമ്മയാവുംലേ കൊടുക്ക്വേ
ആഹ് ഓലെ ഒക്കെ ഡ്രസ്സ് ഓലെ ഡ്രസ്സൊക്കെ ഞാൻ ചെയ്യും ഡ്രസ്സ്‌ ചെയ്ത് കൊടുക്കും ഞാന് ഉമ്മാ ബസ്സിന്റെ അവ്ട്ക്ക് കൊണ്ടാക്കും എട്ടേമുക്കാലിന് മുമ്പ് പോവും
ആഹ് സ്കൂളും മദ്രസക്കല്ലേ ഒന്നച്ച്ള്ള സ്കൂളാവും
ഓനെ മദ്രസ്സ് ചേർത്തീട്ടില്ല സ്കൂളും മദ്രസും ഒന്നിച്ച്ള്ളന്നെയാണ് മദ്രസ്സ് ചേർത്തീട്ടില്ല ത്തവർഷം ചേർക്കാന്ന് കരുതീട്ട് ഇപ്രാവശ്യം ചേർത്തീട്ട്ല്ല
ആഹ് ഹാ എൽ കെ ജിലാ വിടണേ
യൂ കെ ജിലാണ് ഇപ്രാവശ്യം
ആഹ് എന്റെ ചെറിയ മോള് യൂ കെജിന്നെയാണ് അവളെ മദ്ര പ്പചേർത്ത്ട്ട്ല്ല അട്ത്ത വർഷം ആക്കാഞ്ഞ്വെച്ചിട്ട്
അതന്നെ
ചെറിയ മക്കളാവുമ്പേ എല്ലമ്പാടൊക്ക് കയ്യണ്ടേ
കൈയ്യൂല്ലേ ബുദ്ധിമുട്ടാക്കാര്യം കെര്തിട്ട്ന്നെ ഈ പ്രാവിശ്യം ഞാനും ചേർക്കാതിരുന്നേ
ആഹ് കുട്ടികള അവ് ബുദ്ധിമുട്ടി നമ്മളെ എടങ്ങറാക്കണ മാതിരിയാണോലെ
അതെ അതെ
ഇത് പിന്നെപ്പോ ഓല് തൊടങ്ങിയാ പിന്നെ ഓല്ക്ക് അയ്നൊര്തില്ലലോ പിന്നെ ഡെയ്ലിങ്ങനെയല്ലേ
പിന്നെ നോൺ സ്റ്റോപ്പില്ലാത്ത പോക്കാ അല്ലേ
ആഹ് അത്പിന്നെ കയ്യണവരേ ഇതന്നെയല്ലേ
ഉം
പിന്നെ അടുത്ത വർഷം ആക്ക വെച്ചു ഞാൻതന്നെ
അടുത്ത വർഷം ഓന്റെ ഉപ്പ പ്രാവശ്യം ചെലപ്പോ വര്വേം ചെയ്യും അപ്പൊ പിന്നെ അങ്ങനെ ആവുമ്പോ സ്കൂള് മത്രേം ഈ പ്രാവശ്യം ചേർക്കണ്ടാന്ന്ള്ളതിനാ അവനെ ചേർക്കാതെനിന്നെ ത്തവർഷം എന്തായാലും ചേർക്കാ എന്നാല് സ്കൂള്ത്തെ മദ്രാസന്നല്ലേർഞ്ഞ്ട്ട് ഈ ഏഹ് ചേർക്കാറ്ണ്ട്
ആറേമുക്കാല് എന്താ പറഞ്ഞേ
ഏതായാലും സ്കൂള്ത്തെ മദ്രാസല്ലേ അപ്പ്നിഅട് അട്ത്തവർഷം ചേർത്താലും കൊയപ്പ്ല്ലല്ലോന്ന് കര്തീട്ടന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങളും ചേർക്കാതിര്ന്നെ അല്ല ഇവ്ടെത്തന്നെ സ്കൂളിൽ തന്നെണ്ട്
ആഹ് അങ്ങനെ അവൊന്നിച്ചങ്ങ്നെ പോവും
ആഹ് ആഹ് അതെ
ഉം അപ്പൊ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുലേ അറബി യു കെ ജി ഒക്കാവുമ്പോ അവ്ടെ ഒരു സബ്ജക്ട് ആഹ് ആഹ്
ഉം അങ്ങൻ അതന്നെപഠിപ്പിക്കുന്നുള്ളു വേറൊന്നുല്ല ന്നാലും കൊഴപ്പല്ല
ആഹ് ഇവിടതന്നെ ഇയാക്കാണെ കൊറച്ച് പഠിക്കാ ഒരു മടിയാണ്. അപ്പൊ പിന്നെ യൂ കെ ജി തന്നെ ചെറിയൊരു മടിണ്ട്. കളിയിനോടാണ് താല്പര്യം അവന് മദ്രസും കൂടെ ചേർത്ത്യാ നമ്മള് ങ്ങനെ സ്ട്രഗിൾ ഇട്ക്കാന്നല്ലാതെ ഓലു പഠിക്കുണ്ടാവൂല്ല വെറുതെ കൊർ പോണ മാറ്യല്ലേ പിന്നെ അടുത്ത കുറച്ചൂടി ആണ്ടായിട്ട് അടുത്ത വർഷാക്കാന്നെച്ചു ഞാൻ.
അപ്പെന്തായിലും ഒന്നു കൂടി വലുതാവും ചെയ്യോല്ലോ അടുത്ത വർഷൊക്ക ആകുമ്പോഴ്ത്തിന്.
ആഹ് അതെ. അപ്പം കാറച്ചൂട്യൊക്കൊരിതാവും.
ഉം ഉം
വ അങ്ങനെ, എന്നിട്ട് വേറെന്താ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? മക്കക്ക് കുഴപ്പോന്നില്ലല്ലോ.
അല്ല സ്കൂ കുഴപ്പൊന്നുല്ല.
ഉം
അങ്ങനെ പോവും സ്കൂൾ ഉണ്ടെങ്കി ഇന്നിപ്പോ ഞാൻ തൻ ഞായറായൊണ്ട് ഇൻക്ക് ചായിം കടിം ആക്കിയാ മതി. മറ്റത് രാവിലെ ഭയങ്കര തെരക്കാണ്. എട്ട് മണിയാകുമ്പോത്തിന് മൂത്ത മോക്ക് ഫുഡ് ഡാവണം കൊണ്ടോവാന്.
ഉം
ചോറും കറിയൊക്കെ ചായയും കടിയും ഒക്കെ അയിന്റെടേ ഇപ്പൊ എന്റെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പ നാ അട്പ്പത്താണ് ഒക്കെ ചെയ്യണെ. ആഹ്. വല്ല തെരക്കാണ്പ്പൊ അതോണ്ട്. ഇപ്പൊക്കടുപ്പത്ത് കാട്ടിട്ട് വാണം.
ഉം
ഇന്ന്പ്പോ നാളെ മുതല് ഇങ്ങന തന്നെ. ഇന്ന്പ്പോ ഞാ ഞായറായോണ്ട്. റസ്റ്റ്‌ ണ്ട്. ഉം. സാവധാനം അങ്ങനെ ചെയ്താ മതി. മറ്റത് ചോറും അയക്കെന്തേലും. ഗ്യാസ്ണ്ടേ നമക്ക് ചെറിയ കാര്യങ്ങളുപ്പേരി അങ്ങനത്തെ ഗ്യാസ് വെക്കോല്ലോ. ഇതെല്ലത്തിനും അടുപ്പന്നെ വാണം.
ഞാനു ഇതുപോലെ ചോറ് മാത്രാണ് അടുപ്പില് വെക്കാ. ബാക്കി ഒക്കെ ഗ്യാസിലാ ഞാൻ
ആഹ്. ഞാനു അങ്ങൻതെന്നാ ചെയ്യല്. ഗ്യാസുമ്മ കുക്കറില് ട്ടാ എ ൾപ്പണ്ട്. രണ്ട് വിസിലടിച്ചാ കറി എല്ലം ആയി. അപ്പം ഞാൻ ഗ്യാസന്നെ അധികം യൂസെയ്യാറ്. ചോറ് മാത്രം അടുപ്പില് വെക്കുട്ടൊ ചോറ് ഗ്യാസ്മ വെക്കലില്ല.
ഉം
രണ്ട് നേരത്തിന് ഒന്നിച്ച് വെക്കലാണ്. അപ്പപിന്നെ കൊറച്ചു സമയം വേവാനുണ്ടാവും നല്ല വേവില്ലെ അരിയാവോണ്ട്. അപ്പ ഞാൻ പിന്നെ അടുപ്പത്തന്നെ വെക്കാ. പ്പ എല്ലാം ചായിം കടിം ഒക്കടുപ്പത്ത് കാട്ടണം.
ഉം. ഞാനിപ്പാ ആ ഒരു പ്രശ് നം കൊണ്ടേ ഈസി കുക്ക് വാങ്ങിച്ചക്കേന്ന് ഞങ്ങള് ഈസീ കുക്ക് വാ
കപ്ലൈന്റ് ആയി ഇപ്പളും വാങ്ങിട്ടില്ല. കറൻ്റ് ബില്ലും കൂടാണ് പർഞ്ഞാണ്ട് ഹസ്ബന്ഡ് നന്നാക്കാം പർഞ്ഞ്ട്ട് കേക്ണില്ല.
ആഹ് ആഹ്. ഈസി കുക്ക്, മറ്റേതല്ലെ പ്പൊ
ഈസി കുക്കെന്നേണ്. അയിന് കറണ്ട് ബില്ല് ആയാ കൂടൂലാന്നൊക്കെ എല്ലാരും പറിം.
ആഹ് അയിന് കറണ്ട് ബില്ല് കൂടൂല. ഇവടിം ഇൻ്റെട്ത്തും അതന്ന്യാ ഉള്ളത് അതാ ഞാൻ ചോയിച്ചത്.
ക്ഷെ അങ്ങനെ ദ് ഇയാളങ്ങനെ പറഞ്ഞു നന്നാക്ക അയ്ക്ണില്ല. ഇന്നാ ശരി ട്ടോ ന്നാ.
ആഹ് അയിക്കോട്ടെ.